ഹലോ കേക്കുന്നുണ്ടോ
കേക്ക കേക്ക സുഖമാ
എന്താണ്ട വിശേഷം
ആഹ് എവിടിക്കനെ ഇവിക്കുന്നത് സുഖ ആണോ
ആഹ സുഖം പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ
ആ് മഴയൊക്കെ ഒന്നാ ഉണ്ട് അങ്ങനെ വല്യ മഴയില്ല ഇന്നലെ മഴ ഞ ചാറിയരുന്നു അവ കുത്ത
ആഹ് ഇവിടെ ഇന്ന ഇച്ചിരി വയല ഇന്നല്ലെ നല്ല മഴയായിരുന്നു ഉ ആഹ ഞാൻ കഴിച്ച
ആഹ ഇല്ല സമയായില്ല ഇട്ടര വ്യഴമുള്ളു
ആഹ പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ വേറെ എന്താ വിശേഷങ്ങളട്ടോ
പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അവിടെ എന്തൊക്കെയുണ്ട്
ഇവിടെ അങ്ങനെ പുറത്തൊന്നില്ല എല്ലാരും അവിടെ എവിടെയ ക ടി വി ആണെ ങ്ക പഠിക്കുകയൊക്കെ ചെയ്യും
അക്കുണ്ടാ
ഇല്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട്
ആഹ ആഹ ആഹ ആഹ പഠിക്കാൻ പോന്ന് ആഹ മോനുണ്ട്
ആഹ ആഹ പഠിക്കാൻ പോന്ന പഠിക്കാൻ പോന്ന പോന്ന
ആഹ ഡിഗ്രിയിയണോ
ഇല്ല ഇപ്പൊ എാൻ ടൈപ്പ് റൈറ്റർന്ന് തോന്നുന്നു
ആഹ ആഹ അവിടെ ഒത്തിരി പിള്ളോരൊക്കെ ഉണ്ടോ
അവിടെ കൊറച്ച് ഒരുപാടൊന്നുംല്ല കൊറച്ച്
ആഹ പി എസ് സ ഒക്കെ എഴുതുന്നുണ്ടോ
ഇല്ല ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടേ കൊണ്ടുവന്ന എഴുതണം ആച്ചിട്ട പോ ആഹ ആച്ച കോച്ചിങ്ങിന് പോകുമ്പോ
ആഹ അടുത്ത കോച്ചിങ്ങ ഒക്കെ ഇല്ലേ അന്നേരം പോണം പോയിട്ട് എഴുതിയൊക്കെ നോക്ക്
ആഹ എഴുതിയൊക്കെ നോക്കണം ഇത്ത എഴുുന്നുണ്ടാ
ആഹ് ആരുന്നുുന്നുണ്ട് ഇഞൻ പോൊയിക്കൊണ്ടിരുന്നേ കോച്ചിങ്ങിനി ഇപ്പോ പോുന്നില്ല
ആ ആ അ ആ
പിന്നെ വേറെന്തൊക്കെ ഇല്ല പഠ ായിരുന്നു ഇപ്പഴേങ്ങും ഉറങ്ങത്തില്ല പത്തുമണി പതിന മണിയൊക്കെ
ഉ ഈ സമയ ആു അ ഫ്രീ ആവാന്ന്
ആ് ഞാന് സ്കൂളിൽ പോകുന്നുണ്ട് ഇക്കാടെ കൂടെ പിള്ളേരെ എടുക്കും പിന്നെ വൈകിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ ചല ദസം സമയം കിട്ടാറേ ഇല്ല ഇന്ന്നിപ്പോ ഇവിടെൊക്കെ ഇല്ല ഇപ്പൊ ഉണ്ടെങ്കി വഴക്ക ആ അങ്ങനെ അങ്ങ മെസേജ ഇട്ട
ആ് ആ് ആ ആ്് ഞാന് വേറ കൊച്ചിനെ വിളിച്ചോണ്ടിരുന്നതരരുന്നു അതാ നേരത്തെ വിളിച്ചപ്പോ ഞാനെയും വിളിച്ചില്ലായിരുന്നു ഫ്രീ അല്ലായിരുന്നു കുട്ടിട്ടക്ക എത്തന ഇപ്പൊ കംപ്ലൈ
ഇപ്പം ഏന്തോ പതിനഞ്ച് നേരത്തെ ഞാൻ വിളിച്ചിട്ടൊന്നും കിട്ടയില്ലായിരുന്നു കിട്ടുന്നില്ല
ആഹ
ഉം പിന്നെ എന്തൊക്കെയുണ്ട്
ഓ ആഹ ഞാൻ എട്ടാമത്തെ അങ്ങാത്തായി
ആഹ് ആഹ ആഹ
ആഹ പിെടിച്ചങ്ങ തീർത്ത അല്ല രാവിലെ ട്ടാ ഇപ്പ രാവിലെ പോകവും ആ ആഹ അടുത്താ കൊറച്ച ഒരു പത്ത് മിനിറ്റ് നടക്കുന്നൊ ഒരു ദൂരം ആഹ
പിന്നെ പുതിയ സിനിമയൊക്കെ കണ്ട
വേറെ ഏത ഇറങ്ങി ഇപ്പൊ
എന്ത ആണ ഞാൻിപ്പോ ഒത്തിരി നാളായി പോ കഥേപ്പല്ലാം നോക്കിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഏതായാലും കണ്ടായിുന്ന
ഞൻല്ല ലാസ്റ്റ് മ അധികതനട്ടാ കണ്ടത്
ആഹ അത് നല്ല സിനിമയായിരുന്നു അത് ഞാനണ്ടായിരുന്നു ഉം പിന്നെ അതിന് ശേഷം സ്കൂൾ പറന്നാ പിന്നെ ൊന്നും കണ്ടിട്ടില്ല പിന്നെ സ്കൂൾ പറഞ്ഞ പിന്നെ ബിസി ആയിപ്പോയി അതുവരെ എന്തായലും ഒക്കെ കാണണരുന്നു
ആ ന നീ വൈകിട്ടും പോണ പിള്ളരെ എടുക്ക അതായ രാവിലെ
ഇല്ല രാവിലെുമ്പ വൈട്ടും പോ പിന്നെ വൈകട്ട് വാങ്ങിട്ട് ട്യൂഷൻ എടുക്കും പിള്ളേർക്ക് അന്നേരം പിന്നെ ആറാ ആറാരെ ഉണ്ട് അത് എന്നിട്ട് പിന്നെ ഇവനെ പഠിപ്പിക്കാനൊക്കെ ഇരിക്കണ്ട പിെ ജോലിയ ഉണ്ടല്ലോ
ആ നിനക്ക്
ഉം പിന്നെ ശനന് വയറ കിട്ടുമ്പോഴാ അല്ലാതൊക്കെ വിളിക്കുന്നു നെസന ഞായറും വീട്ടിൽ പോയേക്കുവായിരുന്നു അങ്ങര ഒട്ടും സമയല്ലായിരുന്നു ഉം പിന്നെ എന്തോയിരുന്നു അവിടെ മീനൊക്കെ
ഇവിടെ കക്ക
കക്കറച്ച ആ ആ ഞവിടെന്ന് ഇത്തിരി ബീഫ് കിട്ടിയരുന്നു എിച്ച പിന്നെ അവ എരുവക
ആഹ
മീനൊക്കെ നല്ല വിലയുല്ലോ
ഓ ഉണ്ട് അതും ഉണ്ട്
ഉ പച്ചക്കറി മേടിക്കാച്ച അതും പോലേ ഉ കോഴിയോ അതേപോലെ ഇറത്തിയോ എല്ലാന്നല്ലേ
ഉ പിെ ചക്കയുടെ സീസണും കൂടെല്ല ചക്ക ശരണ ഒന്ന് ചക്ക ശരണം ഉം
ആ ചക്കെ വേവിച്ചാലും അതിന് കറി മീനൊക്കെ വേണ്ടേ മീൻ അറച്ചി എന്തെങ്കലും ഉണ്ടായല്ലല്ലേ കഴിച്ച
ആ ഇ ഇന്ന
ആ് ഇവിടെ കൊറെേ ദിവസം കൊണ്ടുണ്ട് ഇന്ന് പിന്നെ ഇന്നലത്തെ വേളച്ചക്കെ ഇരിക്കുന്നു ഇന്ന് അവിയലായിരുന്നു ഒക്കെ ഫ്രിഡ്ജി ഇരിക്കുന്നെ വേവിച്ചതും പഴുക്കാനും എല്ലാം എട്ത് അതുപോലെ മാങ്ങ മാങ്ങയുടെ സീസണും കൂടെല്ലേ മാങ്ങാ പല വഴിക്ക് അതൊക്കെ തിനും വയറ് നെറക്കും
ആ ആ ചോറൊന്നും വേണ്ട തൊക്കെതന്നെ
പിന്നൊന്നും കഴിക്കാൻ തോന്നത്തില്ല
പിന്നെ സജ്ജിനോക്കെ വിളിക്കൊക്കെ ചെയ്താ
ആ അവള് വൈകിട്ടോക്കെ വിളിച്ചായിരുന്നു കൊത്തി കയോന്ന് പറഞ് വേച്ച്
ഉം അവ്‌ടടാ പഠിക്കാൻ വരുന്നത്
ആ പറഞ്ഞായിരുന്നു
ഉം നല്ല ദിവസവാ വരുമ്പോ ചിരിപ്പിക്കാ അങ്ങടെ
അവള് പണ്ടെ അങ്ങനാ ആദിൻ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ആ ഇപ്പഴ ഇ അവള് ഞാൻ ഇങ്ങനെ സംസാരിക്കാറൊന്നുല്ല ഇപ്പഴാ പിന്നെ ഒന്ന് മാറിയത്
ആ ആ അത് പിന്നെ വ തോട്ടയ്യ നിർത്തല ചീരിം ഇന്തെ പറ ചിരിക്കാത്തുണ്ടല്ലത്തുള്ള ലാസ്റ്റ് ബാക്കിയുള്ളവരോട് അങ്ങ് ചിരിക്കുകയും ചെയ്യും
ഉം പിന്നെ പണ്ട് പഠിക്കാൻ പോകുമ്പം മൊത്തം ഇവളെ എല്ലാരും ശ്രദ്ധിക്കും നടന്ന് പോകുമ്പ കാരണം എങ്ങോട്ടെങ്കിലും പോയാലും ചിരിച്ച് കൊണ്ടേ പോവതോള്ളൂ
ആത് വഴി കൂടെ അതേ ഒള്ളു കോലി
ത് ഭയങ്കരമായിട്ട് അങ്ങ് ചിരിക്കും നോക്ക നോക്കുമ്പോ എല്ലാരും നോക്കുബം ഇത് ആരാണ് പോലും നോക്ക പിന്നെ എങ്ങനെ നോക്കും അയ്യേ മാറി ഇപ്പഴും ഇപ്പഴും മാറ്റഒന്നും ഇല്ലല്ലേ
ഏ അവിടെന്ത് കരുന്നപ്പിള്ള കളയിലൊക്കെ പോയിര്ന്നെന്റെ ഷാർജ അടിയുമ്പോ ന്തേലൊക്കെ കമന്റ് അടിക്കുല്ലോ പുള്ളാരങ്ങ ഇട്ടിരിക്കുമ്പോ ആ അന്നേം അവിടിര്ന്നങ് എന്തോരം ചിരിയാ ഇല്ലോ ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് ചിരിക്ക
ആ കരുനാപള്ളിക്കെ ഇങ്ങള് പോവോ
ഉത്സാഹമായ സമയത്ത് പോയര്ന്നു അല്ല ഒന്നും പോവത്തോന്നും പോണം പോണം എവിടെങ്കിലും ആദ്യം നമ്മക്ക് പോവാന്ന് പറയന്നെകേക്കാ
ആ
ഇങ്ങടിക്ക ഇവിടെ സമയം ഇല്ല ഒന്നാത്തെ അടുത്ത മാസം എക്സാമാ
ആ ആ
ഉം സമയല്ല
അങ്ങനെ ടൈപ്പിന്റെ ആണോ അതോ കമ്പ്യൂട്ടറിന്റെ ആണോ
മറ്റേ കമ്പ്യൂട്ടറാ ടൈപ്പ് മറ്റേ മിഷീനകത്തല്ല കമ്പ്യൂട്ടറിനകത്ത് ഇപ്പ പത്ത് മിൻറ്റ് മലയാളം ണ്ട് രണ്ട് ഇംഗ്ലീഷു ഉണ്ട് സെക്കന്റ് പേപ്പറും ഉണ്ട്
പിന്നെന്തുവാ എന്തോ പഠിച്ച നേരത്തെ
ഇൻസ്റ്റണോഗ്രാഫറായിരുന്നു
ആ ആ ആ ഐടിഎ ല് ഉണ്ടല്ലേ ആ ആ
അയ്ന് ലോവറും എടുക്കാ ഹയർ ഹയർ ഒന്നും വയ്യ ലോവറ് തന്നെ കൊണ്ട് വയ്യ
ഉം പിന്നെ പിന്നെ ഇപ്പൊ വേറെ പഠി ക്കാനൊന്നും പോകു
ഇല്ല ഇല്ല ഇത് തന്നെ ഇത് പഠിക്കാൻ പോകുമ്പോ എടയ്ക്കുള്ള പോകാൻ പറ്റത്തില്ല കോച്ചിങ്ങിനും ഒന്നും പറ്റ ത്തില്ല അപ്പം ഇതൊരു വഴിക്ക് അടക്കും അതൊരു വഴിക്ക് അട
ആ ആ ആ നേരം ഇത് കഴിഞ്ഞിട്ട് പോണം എവിടെയെങ്കിലും പോയി പഠിച്ചാലേ ശരിയാവതൊള്ളൂ എന്നിട്ട് ബി എസ് സി ഒക്കെ എഴ്തണം ഇപ്പോഴേ ശ്രമിച്ചാ എവിടെേങ്കലും ഒക്കെ ജോലി കിട്ടും കല്യാണം കഴിഞ്ഞിട്ടൊക്കൊണെങ്കി പിന്നെ ഒന്നും നടക്കത്തില്ല
ഇത്തൊക്കെന്തിനാപോവുന്ന ഡിഗ്രി കഴിഞ്ഞിട്ട്
ഡിഗ്രി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തന്നും ഇല്ലായിരുന്നു പോന്നില്ല ഇപ്പൊ ഒന്നിനും ഞാനങ്ങനെ രണ്ട് വർഷം എഴതാണ് ബി എസ് കോച്ചിങ്ങിനന് പോയി പോയിട്ടപ്പ ഇ ഇങ്ങനെ പോകുന്ന കാരണ സമയ ഇല്ലല്ലോ പഠിക്കാൻ അങ്ങനെ അങ്ങ് നിർത്തി പിന്നെ ഇവരെകാര്യം നോക്കണ്ടേ അവന്റെ കാര്യമൊക്കെ നോക്കും പിന്നെ നമ്മുക്കും അതേന്നും പറഞ്ഞിരിക്കണം പഴയലെ ലൊന്നും അല്ല പി എ സി ഇപ്പ നല്ല ടഫാ
എഴുതിയതൊക്കെ എങ്ങനെഉണ്ട്
ഇപ്പ ഇല്ലായിരുന്നു എന്നാലും ലിസ്റ്റിലൊക്കെ വരണ്ടേ
ആഹ ലിസ്റ്റിലൊക്കെ വരണം
ഉം പിന്നെ പാട നമ്മള് അതെ നമ്മൾ അതുപോലെ ഇരുന്ന് പഠിച്ചാലേ പറ്റത്തുള്ളൂ നമുക്ക് ഇപ്പം പറ്റത്തില്ല കല്യാണത്തിന് മുമ്പ് ഇരുന്നു ശ്രമിച്ചായിരുന്നെങ്കി ചെലപ്പോ കിട്ടിയേനെ ആ അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള പിള്ളാരൊക്കെ ആ കിട്ട കിട്ടുന്ന സമയം പഠിക്കാൻ നോക്കണം. പിന്നെ എന്തോർത്ത് നമ്മക്ക് ദുഃഖിക്കേണ്ടി വരും പഠിച്ചിട്ട് ഒരു ജോലി കിട്ടില്ലല്ലോന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടങ്ങ് പഠിച്ച് ഇപ്പഴേ അങ്ങ് നോക്കണം അപ്പക്ക കിട്ടും
മയിക്ക് കഴിഞ്ഞിട്ട ൻ പോവാന്ന് ഞാൻ വിചാരിച്ച്
ആ പിന്നെന്താ ഉണ്ട്
പിന്നെന്തുവാ
ഉം കഴിക്കുന്ന ഇനിയിപ്പഴൊന്നും കഴിക്കത്തില്ലയോ
ഇല്ല ചച്ചി കഴിഞ്ഞ കഴിക്ക തോള് വിഷപ്പ ആവുമ്പോഴത്തേക്ക് കഴിക്കും ഉച്ചക്ക് താമസിച്ചായിരുന്നു കഴിച്ച് കിടന്ന്ഉറങ്ങ ഇങ്ങട്ട് നിക്കണീന്റെ കഴിച്ച് ആ ഞാൻ മൂത്താളാ ഉ ഇ ഇനി അനിയത്തിമാരുണ്ടോ ബാക്കി രണ്ട അനിയത്തിമാരാ
ആ അവരെന്താ പഠിക്കുന്നു
രണ്ടാമത്തെ കൊച്ച് പത്തില്ല് അത് കഴിഞ്ഞരു കൊച്ചുണ്ട് ഏറ്റവും ഇളയആൾ ഒന്നിലിപ്പം
ആ അത്രയം വ്യത്യാസംഉണ്ടോ
ആഹ അയാള് ഞാൻ പത്താം ക്ലാസ്സിസിലായപ്പോഴാണ് അയാള് ജനിച്ചത്
ആഹ ആഹ
ഇല്ല ഇളയാള ഒന്ന് ശ്രദ്ധിക്കും ഇയാള് പത്തിലല്ലേ ഇയാള് തന്നെ ഇരുന്നെ പഠിച്ചോണ്ട്ട്ട കൊറി പോയിട്ട് വന്നിട്ട് പഠിച്ചുകൊ ഇപ്പ ഇവിടെന്ന് കിടന്ന്‌ അങ്ങന്
ആ ആ ട്യൂഷനൊക്കെ പോയി നന്നായിട്ട് പഠിക്കാൻ പറയണം
ഉം ആന്ന്‌ ഉമ്മ അഏട്ടത്തി എട്ട് എ പ്ലസ്ഉണ്ടങ്കിൽ ഫോൺ മേടിച്ച തരാന്നൊക്കെ പറയുന്നേട്ട്
ആ ഇപ്പം പിന്നെ ഒരു വിതം പിള്ളേരും പത്ത് എപ്ലസ് അങ്ങ് വേടിക്കും
ഉം ഇപ്പൊ എ പ്ലസ് കിട്ടാൻ പാട എ ആണ് കൂടുതൽ എന്ന് പറയുന്ന ഈ വെട്ടത്തെ എല്ലാരോടും ചോദിച്ചവ പറയുന്നെ
ആണാ
ആ എ റിവാലേഷൻ കൊടുത്താലും അത് ചുമ്മാ പൈസ പോകത്തതെ ഉള്ളു
ആ എന്നാ ശ
ആ എന്നാ ശരി ആ ശരി ശരി